ഹലോ
ഹലോ ആഹ വലൈക്കുമുസ്സലാം എന്തെക്കെയുണ്ട് സുഖ യിട്ട് പോണ് ഉ ഉ ഉ എന്താ ഫുഡ്ഴിച്ചോ
ഇല്ലേ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല കുട്ടികള് കഴിച്ചു നീ ഞങ്ങള് കഴിച്ച ഞാനന്നെ കഴിക്കാൻ കഴിച്ച ന് മക്കള്മൂന്നാളും കഴിച്ചു
ആ ആ ഹസ്ബൻറ് ഇവടെല്ലേ
ആ അവിടെണ്ടേ പൊറത്തു പോയതണിപ്പൊ ഞങ്ങള് ഭക്ഷണം ഒന്ന് തറവാട്ടിൽ നിന്ന് ഇപ്പ വൈകേരം നേരത്ത് കുറച്ച് മന്തി ഇവിടുന്നുന്നു അപ്പൊ അവര് കൊടുന്നന്ന അപ്പ തനെ അവര് കഴിച്ചു ആ ഇനി ഞാൻ കഴിക്കാനുണ്ട് ആ ഞങ്ങള് സ്വന്തം ഇപ്പൊ രണ്ട്‌വർഷമായി കേയറിരുന്നിട്ട് എന്ത് ആ ഇങ്ങക്ക്എത്രത്ര കുട്ടികളാ ഇങ്ങക്ക്
ഇങ്ങക്ക്‌രണ്ടാള് ആ പഠിക്കാണ് വെല്ലയത്‌മോൻ മൂന്നാം ക്ലാ എഴാം ക്ലാസ്സിലാണ് മറ്റോള് എൽ കെ ജിയിലാണ്
ഇറ്റത് വലുത് ഒമ്പിയിലാണ് ചെറുത് ആറിലാണ് അഞ്ചില് ചെറുതിനെപ്പൊ ഇകുറി എൽ കെ ജി ചേർത്തതാണ്
ആഹ് ആഹ എന്റത്ചേർ തിനെ എൽ കെ ജി ചേർത്തിതാണ് ഉ
അവനെ പഠിപ്പിക്കൻ തന്നെയാണ് ബുദ്ധിമുട്ട് അവന് ഒന്നും എഴുതുല ഇപ്പൊ ചേർന്നതല്ലേ അതിനിപ്പോ ഇവിടെ കച്ചറ കൂടി കിടക്കയാണ് എന്നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അവളെരുത്ത് അവന് കിടക്കൂല അവൻ ഒറ്റക്ക് കിടക്കണ
ആഹ ശരി അതെ
എന്നിട്ട് ഇന്ന് സ്പെഷ്യല ആയിട്ട് ഭക്ഷണണം ഒക്കെ ഇണ്ടാക്കി
ഇന്ന് കല്യാണം ഇണ്ടായിന് അതുകൊണ്ട് ഇന്ന് ഒന്നും ഉണ്ടാക്കില്ല രാത്രിക്ക് തട്ടി കുട്ടി എന്തെങ്കിലൊെക്കആക്കാ വിചാരിക്കുന്നുണ്ട് പഴംമുട്ടയൊക്കെ ഇഷ്ട വിചാരിച്ച നമ്മള് സ്വന്താണ് അപ്പൊ പിന്നെ
ഞങ്ങളും അങ്ങനെ സ്വന്തക്കു മാകുമ്പോ ചിലപ്പോ എവിടേലൊക്കെ പരിപാടിണ്ടാമ്പോ അല്ല എന്തെങ്കില തട്ടി കൂട്ട് കൂട്ടൊക്കെ ഇണ്ടാക്കല് പിന്നെ വെക്കാൻ നിക്കൂല മറ്റേ പുകടുപ്പ ആവുമ്പോ വറക് കൊറേ വാണം അപ്പൊ പിന്നെ ആ ഒരു നേരം ഉള്ള വെക്കല്
അത ഞാല മേ വെക്കുള്ളു ആഹ അതെ ഒരു നേരം വെക്കുള്ളു പിന്നെ രാത്രിൊക്കെ എന്താ കുറവാണ്
രാത്രി രാവിലത്തെ എന്തേലും ഭക്ഷണം ഉണ്ടെങ്കിൽ അത അങ്ങനെ രാത്ക്കൊക്കെ കിടക്ക അത എടുക്കും
ആഹ
പിന്നെ അങ്ങനെയൊക്കെ ഇവര മൂപ്പ വേ ഇഷ്ടം രാവിലത്തെ ഭക്ഷണൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കഴിക്കുന്നത്
ആഹ ആഹ ശരി ചോറ് വേണ്ടിരലല്ലേ
ഉണ്ടെങ്കിലും ന്ന്ച്ചോ
ആഹ ആഹ ആ ശരി അല്ല എന്ത എവിടെ വർക്ക് ചെയ്യണ്
വടെ നാട്ടക തന്നെയാണ് അതില് കുലിപ്പണ ത തന്നെ ഡ്രൈവറായിട്ട് എല്ലാ വണ്ടിും പോകും നിങ്ങള വർത്താവിന എന്താ പണി
ഓലും കടെൊക്കെ നാട്ടില് കടയിലാണ് ഉ ഉ
ആ ആഹ
ഉം
എന്നട്ട് എല്ലാം ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കക്കല്ലേ മുന്തി ബിരിയാണി അങ്ങനെ ക്കല്ല
ഓ ആക്കെ ഇണ്ടാക്കലല്ലേ ഒറ്റക്ക ആയപ്പ പിന്നെ എല്ലാ പഠിച്ചിന്
ഇറ്റക്കെുമ്പൊക്കെ പഠ പഠിച്ചിക്കല ആ എറ്റക്കാവുമ്പ
ആഹ് അതെ ഓക്കാ പഠിച്ചേണ ഇങ്ങനെ ഓരോന്നി ഇങ്ങ ഉണ്ടാക്കി നോക്കിട്ടേ അങ്ങനെ കൊറന്ന് പഠിച്ചു വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞതാ
കഴിഞ്ഞതാണേ ഒരു റൂമിനും കൂടി മറ്റ്േ അടപ്പിടാണ്ട് ഒക്കെയൊക്കെ കഴിഞ്ഞതാണ്
ആഹ ആഹ ശരി
ഇ രണ്ടണ്ട് റൂമിനി ഇട്ടു ഇനിൊ ഒരു റൂമിനന് ഇട്ടിട്ടില്ല മക്കള് വലുതായി പൊതിനനങ്ങള്ൾ വേഗം ഇരുന്നതാണ് പറ്റിയത് അവിടെ ഒരാണെന്നെ ഉള്ളു രണ്ട് മക്കളന്നെ ഉള്ളു
ആഹ
ആഹ തമാരൊന്നുംല്ല
ഇല്ലേ ആഹ ആഹ ആ ശരി
അപ്പൊ ഓൾക്ക്ും മൂന്ന് മക്കളാണ് അപ്പൊ അവര് വലിയ മക്കളാവൊണ്ട് എരത്തൊന്നും കിടത്താൻ പറ്റില്ല വല്ല വല്ലെ
ആഹ അതെ
ആ ആ അപ്പൊ പിന്നെ കുട്ടികളൊക്കെ ഇപ്പടെ കച്ചറിയും കലപ്പിലൊക്കെ ആയപ്പോളെ അങ്ങനെ
സഹ വെട്ടന്ന് വീട് മാറില്ലേ ആഹ ആഹ അത് ശരി ഉ ഇനിക്ക് ആ എന്റെ വീട്ടില് എന്റെ വീട്ടില് ഞങ്ങള് ആറാളാണ് ഒരു താത്തിയും രണ്ടനിയത്തിളും രണ്ടനിയന്മാരും ഉമ്മീഉപ്പേം കെട്ടിച്ച കൊടുത്ത് ഇവിടെ ഒരു നാല് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും ഒരു മുത്തച്ഛൻ ഉണ്ട് രണ്ടളെച്ഛന്മാരുണ്ട്
ഉം യാത്ര
ഓ താല്പര്യണച്ച കാറില് പറ്റില ചർദി ണണ്ടേ കാറ് പറ്റണില്ല ഭയങ്കര ചർഞ്ഞ വണ്ടില്ല എവിടക്ക് പോവാ
എന്റെ മക്കൾക്കൊന്നും കൊഴപ്പല്ല, എളേച്ഛന്റെ കുട്ടിയാൾക്ക്, ഒരു കുട്ടിക്ക് അങ്ങനെയാണ് എളേച്ചിക്കും അങ്ങനെയാണ് ഓൾക്ക് കാറിൽ പോകാൻ പറ്റൂല ദൂരെ പോയാ ഛർദ്ദിക്കും ഇവിടെ എരുതിക്ക് തന്നെ പോയാതന്നെ ഛർദ്ദിക്കും എ. സിയൊന്നും പറ്റൂല കാർത്തെ എ സി പറ്റൂല
ആഹ്
ഞങ്ങള മക്കൾക്കൊന്നും പറ്റൂല ഓല്ക്ക് കുഴപ്പല്ല ഓൽ എല്ലോടത്തുക്കും
ആഹ് മം
അത്, അവിടുത്തെന്ന നിങ്ങളെ നാടെവിടെ സ്ഥലവിടെയാണ്
എ ഞങ്ങള ഇടെ മലപ്പുറാണ് എന്റെ വീടും വ്ടെ അടുത്താണ് രണ്ട് കിലോമീറ്റർ
ഉം ഊട്ടി വയനാട് ആ സ്ഥലത്തൊക്കെ
ആ ഒക്കെ പോയിന് അങ്ങനെ ഫാമിലിയായിട്ടൊക്കെ അങ്ങട്ട് പോയി ഉം
ആ ഇവരെപ്പഴും പറയും നമക് ടൂറ് പോകാ പറയും അപ്പൊ പോകാന് മഴആയോണ്ട് ഇപ്പോ കുറച്ച് പിന്നെ ട്രെയിന് കയറാൻ ഞങ്ങള് കഴിഞ്ഞ പെരുന്നാൾക്ക് പോയിന് ല്ലേ ഉം പിന്നെ പെരുന്നാക്ക് പോണംന്ന് കരുതിയതേനു അപ്പോത്തിന് സ്കൂള് തുറന്നു പിന്നെ അനിയത്തിന്റെ ഭർത്താവാണ് ഞങ്ങളെ കൊണ്ടുപോകൽ വണ്ടിണ്ട് അ അയിലാകുമ്പോ എല്ലാവർക്കും പോകാന് സ്ഥലുണ്ട് അപ്പൊ ഇപ്പൊ വന്നതാണ് അപ്പോ വന്നപ്പോ തന്നെ കൂട്ടാരെ കൂട്ടികാണ്ട് നാട് ചുറ്റും എല്ലാടത്തുകൂടീം പോകും അപ്പൊ ഞങ്ങളെ കൊണ്ട അയ്നൊന്നും ഒഴിവില്ല, ഇവർ തിരക്ക് കൂടീട്ടെ, ഹ്ഹ്മ്മ്‌ ഞാനിനി ഇപ്പോ ആങ്ങളന്റെ കല്യാണാണ്, അടുത്ത മാസം
ഏ അയ്ശരി ഏർ എവിടുന്നാ കല്യാണം മം
അത് തിരൂരാണ് ഓള് ഫേസൽ എല്ലാതും ഒരിക്കും
ആ അടിക്കൂലേ, ആ ശരി ഇവിടെ ന്റെ എളേച്ഛന്റെ കല്യാണം വെരുണ്ട് ആഗസ്റ്റ് കുറ കല്ന്നാണ്
ആഹ് ഇത് എല്ലാതും അടിക്കും എല്ലാ ഓള കല്യാണത്തിനുള്ള ഡ്രസ്സ് അവളെന്നെയാണ് അടിക്ക
ഏഹ് ശരി ഏ ഏ ഇങ്ങക്കൊക്കെ ഡ്രസ്സ് എടുത്താ
ഇല്ല എടുത്തിട്ടില്ല എടുക്കാന് പോണം അടുത്ത മാസൊക്കെ സ്കൂള് ഇല്ലാത്തന്ന് പോണം, ഈ ആഴ്ച പോവാൻ പറ്റില്ല ശനിയാഴ്ച നങ്ങക്കിവിടൊരു പരിപാടി ഉണ്ടായിനു എന്റെ എളാപ്പന്റെ പെണ്ണുങ്ങള് ഉംറക്ക് പോകയ്നു അപ്പൊ ആ പരിപാടിൽ അങ്ങനെ അന്ന് അങ്ങനെ പോയി
ആഹ് ആഹ് ശരി
ഉം
ഡ്രസ് കോഡ് ഉണ്ടോ കല്യാണത്തിന്
ഡ്രസ്സ്കോടെന്നെ പറയുന്നതേ ഇപ്പൊ ഡ്രസ്സ്‌കോഡ് വാണം ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ ഉമ്മാന്റെ അനുജ ത്തിന്റെ കുട്ടിന്റെത്
ആഹ്
ആഹ അയ്ശരി ഇപ്പൊ ഡ്രസ്കോഡാണെപ്പ ഇതിന് പറ്റൂല്ലല്ലേ ആഹ്
കളർ കിട്ടാനില്ലാതോണ്ട്, പിത്ത ഞങ്ങള് അങ്ങാടി മുഴ്വൻ ചിറ്റി
ആഹ അയ്ശരി
പിസ്ത പച്ചാന്ന് പറഞ്ഞ കളർ എവിടന്നും കിട്ടണ്ടേ
അല്ലേല്ലേ റെഡിമെയഡ് എടുത്തിക്കയ്ന്
അല്ലേ മറ്റേ വിറ്റെടുത്തക്കേനു, വിറ്റെടുത്താണ്ട് അടിച്ചാൻ കൊടുത്തു
ആഹ ആഹ ശരി
വേറെ കളറ ആളൊക്കെ ഉണ്ട് പക്ഷെ ആ കളർ മാത്രം കിട്ടൂരാ
ആഹ് ശരി
ഇന്ന ഇപ്പോ ഇതിനെ പോലെ കളർ തന്നെ പറയണതപലെ ഇളം റോ അങ്ങനൊക്കെ പറയുന്നത് അത് സീല എടുത്തൊണ്ട് അടിക്കുകന്നാ പറയുന്നത് ഇപ്പൊത്തെ ഒരു ടെയിന്റെ സീല ഉണ്ടല്ലോ ഒരു ഇങ്ങനെയൊക്കെ ചെയല്ല ഇതിനൊക്കെ റേറ്റ് കടുതലാണെന്നാ പറയുന്നത്
ആ അത് റേറ്റ് കൂടുതലാണ് നിങ്ങള് മറ്റേട അയിന് എത്രയാ അയിന്ത്
ഞങ്ങളെടുത്തന് ആയിരത്തെ സംമതി ആയിറ്റുള്ളൂ സീലക്ക് പിന്നെ അടിക്കൂലി നാനൂറും കൊടുത്തു
എന്നന്ന് അടിക്കട്ടിയോ
ആഹ് നാനൂറ് മുന്നൂറ്റി ഇരുപത്
തന്നെ ഉം ഉം
പിന്നെ മക്കൾക്ക് ഓൽക്ക് പിന്നെ ഓക്ക് സീലെടുത്ത് കാണ്ട് ഓൽക്ക് സീലെടുത്ത് കണണ്ടേ മറ്റേ മുട്ടിന്റെ ഒപ്പല്ല ടോപ്പും പലാസ പാൻറും ഒപ്പും
ഇങ്ങത്തെ എന്തന് ഫ്രോക്കായിട്ടോ അല്ലെങ്കിൽ ചുരിദാറായിട്ടോ
സാദാ ചുരിദാർന്നെ അടിച്ചത് പിന്നെ അതിന്റെ പിറ്റേന്ന് ചെ ചക്കറടുക്ക് പോകാെ വേറൊരു കളർ ആയിരുന്നു ചുമന്ന ഉടുപ്പ് അത് സീൽ എടുത്ത് അടച്ചക്കും
ഏ ഹ അയിന് അറിയത്തേ വന്നിട്ടുള്ളൂ അടിക്കാാന്
അയിനടിക്കാന് അത് എത്രേന്ന് അറിയില്ല അത് രണ്ടാമത്തും പാടേനെളച്ഛന്റെ കുട്ട അുംണ്ടോിണ്ടാക്കോ ഒരേ പോലത്തൊണ്ട്
ആഹ ആഹ
അങ്ങ അടു അത്പ്പോ അത്ര എന്റെടുപ്പ്ണ്ടല്ലോ ഒരു ഇങ്ങനെ വവ്ല് പോല തൂങ്ങിക്കണരു ഉടുപ്പ ഉണ്ടാവല്ലോ ആ സൈസ ആണ് അടിച്ചത് അതൊക്കെ ഉണ്ട് എന്നാലും അതൊന്നും അവക്ക് പോരാ അവക്ക്ിന ന് വേറെ വേണോ ഉൽക്കന് ആ െ നീ കല്യാത്തിന് വേറെ ഡ്രസ്സ് വേണം അങ്ങനെ പറയുന്ന പോലെ അതിപ്പോ ഇനിപ്പോൊ ഏട്ടത്ത് ആ ഡ്രസ്സ് എറക്കാാന എന്നുള്ള സമയ ഉണ്ട ഏത്തേക്ക് വല്ലാതെ ഇഷ്ടല്ലേ ഇവിടെപല ഇഷ ോഡ് ഇ്ടല്ലോ്ാ ഒരിക്കലും പോുമ്പോൾ എല്ലാരും പോലത്തെ ഇടൂല എന്നൊക്കെ പറയാം
ആഹ അതാണ് അപ്പൊ നമ്മള് ഇടൂല പിന്നെ
ആ അപ്പ നമ്മൾ ഇടൂല വേസ്റ്റ് പോും പിന്നെ തോനെ കല്ലും വട്ടിലൊന്നും ഇടൂലല്ലോ
ആഹ അതെ
ആഹ അങ്ങനത്തൊക്കെ പിന്നെ ഇപ്പ എന്റെ കല്യാണത്തിന് ഇത്ര രസംൊക്കെ എപ്പോഴും ലമാരിയില് കുത്തക്കണര് ഇതിലൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കും പക്ഷെ ആർക്കും പാണ്ടയിന അന്ന ഇപ്പ ആ ഒരു പയ
ഇല്ലേ ഇപ്പൊക്കെ ഓരോ കല്യാണത്തിനും ഓരോന്ന്ും എടുക്കല്ലേ പിന്നെ ഇപ്പ നമ്മടെ ഇപ്പ
ന്ന് മറ്റേ ഇത് വരുല്ലോ ഈ ഹരിതകർമ്മസേവ അെ നാട്ടിൽൂടെ ഓരോ മാസത്തില ഓരോ ഇതാക്കും ചില ദിവസം കുപ്പിച്ചില്ലേ ജലത് തുണിയള് കഴിഞ്ഞ നോമ്പിനേറ്റ തുണിയികള് വന്നു അന്നിപ്പ ഞങ്ങള ഇവിടെ ഉണ്ടായില്ല അപ്പന്നൊക്കെ കൊടുക്കണം കരുതിീ വഏറ ഞാൻ വെയിലൊക്കെ അരച്ച്പോ മണ്ണെണ്ണൊക്കെ പോന്ന് കത്തിക്കലാണ് അലമാരിൽ മഴക്ക മഴക്ക
ആഹ അതാാണ്േ വെക്കാൻ സ്ഥലംുണ്ടാവൂല നമ്മളിങ്ങനെ ഓരോ മാസം വാങ്ങില്ലേ
ആ പിന്നെ കുട്ടികള് ഇണ്ടാവുപോ ഓര് തന്നെ ഇണ്ടാവും ഇഷ്ടം പോലെ ഉം എന്നാ ആയിക്കോട്ടെ ഞാനിനി പിന്നെ വിളി നിങ്ങക്ക് ഇങ്ങോട്ട് വിളിക്കാൻ പറ്റിയെങ്കിൽ വേറെ എന്തെലും വിളിക്കുവേ
ആ ഓക്കെ ഓക്കെ വിളിക്കണ്ടാ ഉം ആ
ആത്